ഹലോ
ആ നേരത്തെ ടൈം ആ പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞേനു
ഞാൻ നോക്കിട്ടില്ലായിരുന്നു ഞാൻ നോക്കിയപ്പോളാണ് കട്ടാ നോക്കിയതും കട്ടാവലും ഒപ്പാ ചെയ്തത്
ആ
ഉം പിന്നെ എന്തൊക്കെയാ
പിന്നക്കല്ലേ ഇങ്ങവ തോട് എന്തക്കിലും ഇണ്ടോ
എന്റെവിടെ ഞങ്ങളെ എടുത്തുണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും പോവാൻ പറ്റൂല പെണ്ണുങ്ങക്ക് പോവാൻ പറ്റൂല എല്ലാ കുട്ടിക മക്കളും ഹുസ്ബന്റും എപ്പളും പോകലണ്ട് ഞായറ കഴി ഞായറാഴ്ച്ച പോയിപ്പോ ഇന്നപ്പോ രാവിലെ തന്നെ പോവ പോവാ പോവാ അതെന്താച്ചാല് റോഡ് രണ്ട്
ആആ
പിന്നെ പറഞ്ഞാല് പഞ്ചായത്തുകു ളാണ് ചെറുക്കന്മാരൊക്കെയാണ് ഇഷ്ടം പോലെഇണ്ടാവും പിന്നെപ്പൊ കണ്ണും പൂട്ടിക്കാണ്ട് ചാടാൻ പറ്റണ്ടവൽക്കൊക്കെ ചാടാം ശരി നമ്മക്കൊരു ചടപ്പല്ലേ ഈ ആണുങ്ങളൊക്കെ ഇണ്ടാവുമ്പോ പെണ്ണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോ മഗിരിബിബാങ്ക് കൊടുക്കാൻ നേരത്താണ് ആ മഗിരിബിബാങ്ക് കൊടുത്ത കേറിയത് അപ്പൊ ഒരു പെണ്ണൊക്കെ വന്നുക്കുണു ങ്ങനെ ഇറ്ങ്ങാൻ പറഞ്ഞേ നീ ആ നേരൊക്കെ പോണം എന്നിട്ട് നിസ്കരിച്ച കാണ്ടക്കാണ് പോയാ മതി അപ്പൊ പിന്നെ ആരുണ്ടാവുല രാത്രിന്ന് മറ്റേത് ഈ റോഡും ഉണ്ട് പിന്നെ കൊ യേ ചെർക്കന്മാരും അങ്ങനെ പഞ്ചായത്തോളം ആകുമ്പോ നല്ല വലിപ്പമുള്ളകൊളാണ്
ആആ ആ
കുറെ എവിടന്നേക്കെ ആൾ ക്കാരാ വരാന്നോ അ നമ്മക്കണ്ട് ഇതാവണ്ട് ചാട ഇറങ്ങാനൊന്നും പറ്റൂല
ഞങ്ങള് ഇവിടെ പൂള് ഉള്ളോണ്ട് രാത്രി ആ രാത്രിക്ക് ബുക്ക് ചെയ്യും ഇന്നിട്ട് രാത്രിയാട് പോയി ചാടോന്ന് നി സ്കാരംകഴിഞ്ഞിട്ട് ഇശാ
ആ അങ്ങനെയൊക്കെ ആവണം അതാവകുമ്പോ പിന്നെ നമ്മള് മാത്രമല്ലേ ഉള്ളു ഫാമിലി മാത്രമല്ലെ ഉള്ളൂ അല്ല അതോ ഇ താകുമ്പോ ഒരു ഇതന്നെ ഇഷ്ടം പോലെ നമ്മള് കുട്ടികളൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ നോക്കി നിക്കണം കാരണം ഏതാ നമ്മളെ കുട്ടികളൊന്നും അറിയില്ല അത്രയും കുട്ടികളും ഉണ്ടാവും
ആ ആആ
ഒര് ഇതാണ്
ആ
പിന്നെ കോടൊക്കെണ്ട് ഇഷ്ട പോലേ അതിലൊന്നും പ്പ മ്മളാണ്ട് ഇറങ്ങി കുളിച്ചൊന്നുംല്ലല്ലോ
തോട്ടിൽ പിന്നെ കുളിക്കാൻ പേടിയാണേ
ഇക്ക് പേടിയാണ് ഇതന്നെ ഈ ഞങ്ങള് ആ ഇപ്പ ഈ കുളത്ത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം തിനു ശേഷം ആളെന്നെ വര്ലല്ലേ രുന്നു ഒലിച്ചും വെള്ളം എന്നാലും വരലേ കാരണം എല്ലാർക്കും ഒരു പേടിയല്ല അന്നാ നല്ലോണംല്ലനോ കഴിഞ്ഞ പ്രാവശ്യ യൊക്കെ നല്ലോണണ്ടായിര്ന്നല്ലോ അപ്പൊ അങ്ങനെ ഞ്ഞ് ചാടരത്ത്ന്ന് ഇങ്ങനെ പഞ്ചായത്ത് ന്ന് തന്നെ ബോഡ് ചെയ്ത് വെച്ചീനു
ആ ആ ആ
അപ്പം പറഞ്ഞ്ക്കാണ്ട് അപ്പം പിന്നെ ആരും വരാതെ വന്നില്ലെങ്കി വെള്ളം ഒ രുമാതിരിയാവും ആൾക്കാര് കുളിക്കാണ്ടാവുമ്പോളെ കുട്ടികള് ഇങ്ങനെ ചാടുമ്പളെ അത് നല്ല നല്ല നീല വെള്ളേക്കാറ് മറ്റേത് ആ ചാടിയിലെങ്കി നല്ല പായലൊക്കെ പൊന്തിക്കാണ്ട് തി വെള്ളം ഒലിച്ച് ണ് ണ്ടെങ്കിലോ പക്ഷെ അങ്ങനെ ഉം വേറെ പിന്നെന്താ
വേറെക്കാല്ലേ
ഉം എന്നിട്ട് അനിയന്മാരൊക്കെ എവിടെ
ആഹ അനിയന്മാരൊക്കെ ഇവിടെണ്ട്
ഉ ഞങ്ങള് പോവൽണ്ട്
ആഹ
ഞങ്ങള് അയിന്റെ ആൾക്കാരാണ് ഇപ്പൊ കൊറച്ച് കാലമായിട്ട് പോക്കില്ല അങ്ങനെല്ല പോക്കില്ല മീൻസ് വലിയ ട്രിപ്പുകളൊന്നും നമ്മെളെ കോഴിക്കോട് അങ്ങനെയൊക്കെ പോയിവരുന്നല്ലാതെ മറ്റേ ഞങ്ങള് സ്റ്റേ ചെയ്യലേർന്ന് ഇത് കൂടുതലും ഇപ്പ അങ്ങനെ ഞങ്ങക്ക് വീട് പണിയാണ് അപ്പൊ ഈ റബില്ല വെല്ലൊക്കെ കൂടിരിക്ക കണം എന്നുള്ള ഒരു ഇതീൽ എങ്ങനെ ഇപ്പൊ അടിപ്പണിയാണ് മാർബിൾ ഫ്ലോറിംഗ ആണ് അപ്പൊ അതായപ്പോ ഇങ്ങനെ ഇപ്പൊ കുറവാണ്
ആഹ
പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനെ പോയി ശീലമാകുമ്പോ ഉപ്പാച്യേ എവിടക്കെങ്കിലും പോവലോ ഞായറാഴ്ച പോയി കിട്ടിയാല് അതൊരു പാട്ല്ലേ പോയി ശീലമുള്ളവർക്കല്ലേ അതൊരു എന്താ പറയാ അടങ്ങിയിരിക്കാൻ പറ്റൂലാ എന്നിട്ട് ഇങ്ങന ചോിച്ച നിങ്ങക്ക ഞാ പറയിച്ച പോലും ങ്ങൾക്ക് പേരിൽ ഇരിക്കാൻ പറ്റൂലല്ലേ എന്നൊക്കെ ചോദിച്ചു
ഏ
നിങ്ങള് പോയണ്ടാ ആഹ അതിിയാറത്ത് ആഹ ഓ ആ അയിന്റെ ആളാണല്ലേ അപ്പം ഏർവാടിയിലൊക്കെ പോയിക്ക്‌ണോ
ആഹ
ഉ ഞാനും ഞങ്ങൾ ഒരു പ്രാവശ്യം
ഏ
ഒരു പ്രാവശ്യം ഞങ്ങളും പോയിനു ഇവരെ ഫ്രണ്ടും ഓരോ ഫാമിലിയും ഞങ്ങളും പോയിരുന്നു
ആഹ
മിട്ട് രണ്ടു ദിവസം നിന്നൊക്കെ പോന്ന് നല്ല രസമായിരുന്നു കേട്ടോ അതൊന്നും മറക്കാൻ പറ്റാത്ത ട്രിപ്പായിന അത് ഞങ്ങള് ഞങ്ങളെ വണ്ടേക്ക പോതന്ന
ആ
ആ നിങ്ങള് മറ്റേ പാക്കേജായി ബസ്സിന് പോയതേക്കാറില്ലേ
ആ ആ അങ്ങനെ കൊറെ ആൾക്കാരുണ്ടാവും കൊറെ ഫാമിലീസ്
ഉം ഉ ഞങ്ങള ഞങ്ങളെ വണ്ടിആയിട്ട് തന്നെ പോയപ്പ പിന്നെ നല്ല സുഖമായിരുന്നു നമുക്ക് എവിടെയും ഇറങ്ങും ചെയ്യാ ഏ ആ ഇങ്ങനെ നിർത്തി നിർത്തിന്റെ കുട്ടികളെ ഏറ്റവുംല്ല പോവണ്ട് അപ്പൊ പിന്നെ ഒരു പക്ഷേ ബസ്സിലൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക്‌ ഇങ്ങനെ മടക്കല്ല അത് നമ്മള് ഇതാവുമ്പോ ഇങ്ങനെ ഇടക്കിടക്ക് ഇറങ്ങിയേ അങ്ങനെ പോയി പോയി നല്ല രസനു രണ്ടു ദിവസം നിന്ന്
ആ
നിങ്ങളാ നാഗൂരും മുത്തുപേട്ടൊക്കെ പോയിട്ടുണ്ടാവൂലേ അങ്ങനെ ആവുമ്പോ
ആ അങ്ങള് കൊറെ സ്ഥലം പോവലുണ്ട്
ആ ഞങ്ങൾ അ അന്ന് അല്ല ഇങ്ങനെ പാക്കേജ് ആവുമ്പോ നാഗൂര് മുത്തുപേട്ട ഒക്കെ ഏർവാടിയിലും ഇത് ഉള്ള അല്ലേ ഞങ്ങള് അവിട്ന്ന് എത്തിച്ചില്ലായിരുന്നു ആ സിക്കൻത്തർമ്മലൊക്കെ പോയിരുന്നു അ അതൊക്കെ ഒന്ന് മറക്കൂലാണ് കേറ്റം കയറിയത് ഭയങ്കര പിന്നെ രാമേശ്വരം പോയിനു ങ്ങളെ രാമേശ്വരംക്കെ പോയിനു മറ്റേ പിജെ അബ്ദുൽ കലാം ഇല്ലേ
ആ ആ അങ്ങട്ടൊക്കെ പോയാണ്
മക്ബറക്ക് ആ മക്ബറക്ക ഉണ്ടല്ലോ അവിടൊക്കെ പോയിനാ
ആ അങ്ങോട്ട് പോയിണ ദനുഷ് കോടിയോ അങ്ങനെ എന്തൊക്കെയ ഉണ്ടല്ലോ കൊറെ കോർമല്ലേ
ധനുഷ്കോടി ഞങ്ങള് ലാസ്റ്റത്തെ ദിവസ അവിടെ പോയത് അപ്പോൾ ധനുഷ്കോടിയിലും കൂടി പോയ പറയാ പിറ്റേന്ന് രാവിലെ മദ്രസക്ക്‌ ഇവിടെത്തുലാർന്ന് പറഞ്ഞുകാണ്ട് പിന്നെ എ പി ജെ അബ്ദു കലാമിന്റെ അവിടുന്ന് ഒന്നായിട്ട് പോന്നു ആഹ് ഒറ്റ പോക്കാണ് പോന്നിട്ട് അവിടന്നേനെ ഭക്ഷണം കഴിച്ച്ക്കാണ്ട് അന്ന് ഒരു വൈകുന്നേരം അഞ്ച് അഞ്ച് മണിക്കാണ്ട് പോന്നിട്ട് ഇവിടെ പിറ്റേന്ന് നാല്മണിക്കേറ്റേ ഞങ്ങള് എത്തിയത് പിന്നെ രാത്രിയല്ല അപ്പൊ കുട്ടിയാളും പിന്നെ ഉറങ്ങിക്കാണ്ട് അങ്ങൻത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല മറ്റെത് പ പകലാവകുമ്പോ ഓര്ങ്ങനെ ന്നാ തന്നെ മൂപ്പർകീറേണ് എത്തീലേ എത്തീലേ എത്തീലേ ചോയിച്ച്ക്കാണ്ടയ്ക്കാരം കുട്ട്യാള് ഇത് രാത്രി ആവുമ്പോ കുട്ട്യാളൊക്കാണ്ടൊർങ്ങും ആഹ് വേഗത്തണം ഇപ്പോ അടുത്ത്‌ ഞങ്ങള് കരുവാരക്കുണ്ട്ക്കൊരു പൊഴീക്ക് പോയിരുന്നു നട്ട് എത്തീലേ എത്തീലേ ചോയ്ച്ചിക്കാണ്ടേ ഇതാണ് ഭയങ്കര ഈറ ആഹ് ആഹ് റെ ഇതാണ് പോവാള്ള ഇറാണ് അറിം
ആഹ്
റ്റക്കാ അങ്ങനെ ത്ല്ലല്ലോ വണ്ടീല് ഇങ്ങനെ പുട്ച്ച്ടല്ലേ.
ആഹ്
അങ്ങന അന്ന് ആ രാമേശ രം പാമ്പൻ പാലത്തിന്റെ അവിട അമ്മ എർവാടിന്നന്നെ പോന്നിട്ട് ഒരു ബീച്ച് ഇണ്ടായ്നു. അവ്ടെ മറ്റേ ഏഹ് ഒരു ഞങ്ങൾ ഒരു ഉപ്പു പാടത്തിന്റെയിക്കൂടെക്കെങ്ങനെ പോയപ്പ്ളാണ് കണ്ടത്. മ റ്റേ ഇത് അവ്ടെ മീൻപിടുത്തക്കാരാണ് കൂടുതല് ഇന്നട്ട് ആരും ഇല്ലാത്തൊരു ബീച്ച് നല്ല നീ ല വെള്ളായ്രുന്നു അയ്ല് അയ് ശേ ന്തോര് രസായിരുന്നുന്നാ നമ്മള് ഈ ലക്ഷദ്വീപ്ന്റെക്കെ ഫോട്ടോ കാണുമ്പോണ്ട് ആ ആഹ് അയിന്റെ എര്ത്തൊര് ചെറ്യൊരു മക്ക്ബറണ്ട്. ഇന്നട്ട് അ അവിടെ പോയിക്കാ
ആഹ് അത് കണ്ട്ക്ക്ണ്. എന്താ എന്താ പേര് ഓർമ്മല്ല കൊറെ ആയി പോയിട്ട്.
ആഹ് ഒരു എന്താ ഒരു കിളിയോ അങ്ങനെ എന്തോത്തോ തോന്ന്ണു. ഒരു ചെറിയ മാക്ബറ കൊർച്ച് ഉള്ള്ക്ക് ഈ വീടാളെ എടേ കൂടൊക്കെ അങ്ങനെ നടന്ന് പോയിട്ട് വാണം ആ മക്ക്ബറീക്ക് ഇന്നട്ട് ഞങ്ങള് അവിടെ ആ ബീച്ചിലൊക്കെ ഇറങ്ങി ഞങ്ങൾക്കൊക്കെ നല്ല ഉഷാറില് കുളിച്ചാൻ പറ്റിയ ബീച്ചെയ്നി കാരണം ഒരു മനുഷ്യന്മാരുംല്ല അട്ത്തന്നെ മാ റ്റാൻ ഈ മീൻ പിടിച്ചണ്ട് നമ്മള് മീൻ ഒണക്കൂല്ലൊ ഒണക്ക മീൻ ഉണ്ടാക്കും ക്കൂല. അങ്ങൻത്തെ ഒരു സ്ഥലാണ്. അപ്പൊ അത് ചെറിയ വീടാൾ ഇണ്ടായിന്നു വീട്ന്നല്ല മറ്റേ മ്മളെ തട്ക്കായിട്ടും ഇണ്ടാ ഓല മോ ട്ഞ്ഞ്ക്കാണ്ട് ഇണ്ടാക്കൂലെ. ആ അങ്ങൻത്തെ ഒരു വീടയ്നു ആ പായിൻ്റെ ഉള്ളിൽ ചെന്ന് നമുക്ക് ഡ്രസ്സ് മാറ്റാനൊക്കെ പറ്റും ഇന്നട്ട് നല്ല രസേയിന് നമുക്ക് മറ്റേത് നമുക്ക് ഈ ആള് ണ്ടാവ്മ്പോ ഒരു മടിയല്ലേ ഞങ്ങള് മാത്രൊള്ളു. ഇന്നട്ട് നല്ല രസേയ്നി
ഏഹ്
വേറന്താ പിന്നെ
ആഹ് വേറൊക്കെ നല്ലേ ഫുഡ് കൈക്കാനയീല്ലെ
അവാനായി ഇവിടെ ഓരോരുത്തര് വന്നിട്ടില്ല വാപ്പ വരാണ്ട് വാപ്പ കുൾ ച്ചാ നിക്കാണ്. ഭർത്താവ് ഇവടെ വീട് പണിന്റെ അവിടെ കൊർച്ച് പണിയേറ്റ് മൂപ്പര് അങ്ങനെ അവിടെയിരുന്നു അപ്പ ആതീല് ഇങ്ങനെ ഞ്ഞ്‌പ്പൊ ഓലൊക്കെ ഒന്ന് കേരി വന്നിട്ട് വാണം മോക്ക് വലിയോക്ക് ഇന്ന് മദ്രാസില് മീറ്റിംഗ് ഉണ്ടായിരുന്നു പത്ത് മണിക്ക് അപ്പൊ ഓള ക്ലാസ് ഇന്ന് രണ്ട് മണിക്കാണ്
അഹ് ആഹ്
മദ്രസഞ്ഞ് ആഹ് പത്ത് മണിക്ക് മീറ്റിംങ്ങ് രക്ഷിതാക്കൾ‌ക്കിള്ളത അപ്പോലെ മദ്രസ് പത്ത് മണിക്കായിരിക്കണ് ഇനി അയ്ന് പോവാണ്ട് ഒന്നേ നാപ്പത് മാറ്റിക്കൊ പോവാനായി ആഹ് കോള് ഉം ഓല് രണ്ടാളും അയിനിങ്ങനെ പോവാനും വേണ്ടി വേഗം ചോറാന്ന്ക്കാണ്ട് ഇഞ്ഞ് ഞങ്ങളുണ്ട് ചോറ്ന്നാൻ
ആ ആ
ഇമ്മോടെ ഇങ്ങട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയരിയോ
ആഹ് ഇമ്മച്ചി ആടെ ഓല് ഫുഡ്കയിക്കാണേ
ഉം
ആഹ് കൊഴ് ഫുഡ് കഴിക്കണം കൊറച്ചേരം കഴിയട്ടെ ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ല കുളിച്ചിട്ടൊക്കെ
പിന്നെന്താ അങ്ങനെ
കുട്ടിക്ക് മടിയാണ് കൊറച്ചേരം കടന്ന്കാണ്ടിതായപ്പളേ
ആഹ് ആഹ് അഹ്
കുട്ട്യാള് വരാണ്ട് പോവാന് ഓല് വന്നിട്ട് മാറ്റിയാ മതിയെന്ന് അന്ന്ക്കാണ്ട് ചോദിച്ചാണ് മദ്രസ്ക്കോവാൻ ഇവ്ടെ കൊറച്ചേരം കട കാണ്ട് ഒർക്കം വരലൊട്ങ്ങിക്ക്ണ് ഇ പ്പപ്പ മടി ഈ നേരം തന്നാ വുമ്പോൾ കുട്ടിയൾക്കൊരു മടിയല്ലേ കാരം ചോറും തിന്നക്കാണ്ട് മദ്രസ്ക്കോവർഞ്ഞാല്
ആ എടുത്തന്നെയാണോ മദ്റസ്
ആ ഒരഞ്ചിനിറ്റ് നടക്കാള്ളെ ദൂരൊള്ളൂ
എ
ഇന്നായികോട്ടെ നെയൽ
ആ